ഹലോ നല്ല വിശേഷം
ഓ എന്താ ഇപ്പ ചെയ്യും ഇവിടെന്താ അങ്ങനെ പോകുന്നു കുഴപ്പൊന്നുമില്ല
ആഹ കാലാവസ്ഥൊക്കെ എങ്ങനെണ്ട്
അത് ഇന്ന് കുഴപ്പമൊന്നുമല്ല ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട്
ഉ വെയിലാണ് നല്ല ഇവിടെ വ നല്ല വെൽ ചൂടായ
അതെ എനക്ക് ഇങ്ങനെ തന്നെ ഇഷ്ടം ഒരു ദിവസമായിണ ഒരു ദിവസം വയിയില അങ്ങനെയാവുമ്പൊ എന്ത്ണ്ട്ന്നറിയോ നമുക്ക് തണുപ്പും കിട്ടും പിന്നെ അതുപോലെ തന്നെ ചൂട് എന്താ കൂടുല്ല
അതെ നല്ല മഴ പെയ്ത് ഒരാഴ്ചക്ക് മഴ പെയ് തൊരിസൊക്കെ വെയിലാവു
അതെ അപ്പൊരു സന്തോഷാണ് അതെ അപ്പൊ നമ്മക്ക് എന്താറിയോ ഒരു വൃത്തിയാണാണു അല്ലെ ങ്കില് എല്ലോട്ത്തും വെള്ളൊം കാര്യയായിട്ടേ നമുക്ക് ബുദ്ധിമുട്ടാവും ചെയ്യും എന്തെ ങ്ങള്ന്തെ പ്പന്തെങ്കിലും ചെയ്യ്ന്ന് ണ്ടോ
ഇല്ലേ ഒന്നും ചെയ്യ്ല്ലാ ഹൗസ് വൈഫാണ് എന്തെലൊക്ക ചെയ്യണംന്ന്ണ്ട്പ്പം. നിങ്ങളെന്തെ ചെയ്യ്ണ്ടോ?
ങ്ങേ ഞാനിപ്പൊ എന്തെങ്കിലൊക്കെങ്ങനെ വർക്ക് ചോ നോക്കാറ്ണ്ട് നമ്മളെ വീ ട്ടിലിരുന്നന്നെ ചെയ്യാൻ പറ്റ്ന്ന വർക്കള്ണ്ടാവല്ലോ ഇപ്പോ ക്രാഫ്റ്റിങ് വർക്ക്
എന്തേ ഇപ്പേ ആ സ്വന്തായി ട്ടെന്തെങ്കിലൊക്കെ ചെയ്യണം ശെര്ക്കിനും ഞാ ഞമ്മളെ സ്വന്തമായിട്ടെന്തെ ഇപ്പോള്‍ ഏല് എല്ലന്നും ഭർത്താക്കന്മാര് അതെ
പ്പം ഈ പെണ്ണുങ്ങളാവുമ്പോ അവർക്കന്തെങ്കിലും വരുമാനം വാണം നമ്മളാവശ്യങ്ങൾ നെറവേറ്റാന് വേണ്ടി നമ്മള് കുട്ടികളുടെ ആവശ്യങ്ങളോ ഭർ ത്താവിന്റെ ആവശ്യങ്ങള് നെറവേറ്റാനല്ല നമ്മക്ക്ണ്ടാവല്ലോ ഓരോ ആഗ്രഹങ്ങൾ പ്പം മ്മള് ഭർത്താവി ന്റെ കൈത്തൊരു പേഴ്സ് കണ്ടാണ്ട് നമ്മള് വെ ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യല്ലല്ലോ കാരണം അത് അവരോട് ചോയി ക്കണം അത് ആ ആഗ്രഹം അവരോട് പറയെ ണം ന്നിട്ട് അവര് അത് ഓക്കെയാണൊന്നറിയണം. എന്നിട്ട് നമുക്ക് പിന്നെ അഹ് ലഭിക്കുള്ളൂ. അപ്പം നമ്മുടൊരു കൈയിൽ ഇപ്പ
കൊറെ തലമുറ മാറീക്കണേ ഇപ്പൊക്കെ പിന്നെ ഓ ജോലിയൊക്കെ ആയിട്ടാണ് കല്യാണം കഴിക്കണെ ഉം
ല്യാണയ്ക്കുന്നതും പിന്നെ ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യണം എനിക്ക് മുന്നോട്ട് വരണംന്നുള്ളൊരു ചിന്താ ഗതിയാണ് പ്പൊ സ്ത്രീകൾക്ക്ള്ളത്
പണ്ടൊക്കെ അതിനുവാണ്ടി ഒമ്പതില് പത്തിലൊക്കെ എത്ത്യാ കല്യാണം കയ്ക്കാ ഇല്ലെങ്കി മോശാണ് ഇല്ലേപ്പൊ വരൂല്ല കല്യാണം അങ്ങനൊരു ചിന്താഗതിയാണ് ഞാതെ
ത്താക്കന്മാരോട് മ്മൾടെ ആ ഗ്രഹങ്ങളും ഇതൊക്കെ പണ്ടുള്ളോരങ്ങനെ ആയിര്ന്നല്ലോ അവർക്കൊക്കെ ഭർത്താവി മുണ്ടാൻ തന്നെ പേ ടിയായിരുന്ന് ഇനിയിപ്പോ ഈ കാര്യം പറഞ്ഞാല് അവരെങ്ങെനെടുക്കും എന്നുള്ള ചിന്താഗതിയാണ്, ഷേ ഇപ്പത്തെ സ്ത്രീകള്ന്ന് പറഞ്ഞാല് മ്മളെ ആഹ് അതെ അപ് അതെ അപ്പത്തന്നെ മ്മള് തൊറന്ന് പറയും ചെയ്യും എന്താ അത് കഴിഞ്ഞി അവരത് ആഗ്ര ഗ്രഹം നമ്മൾ ന ടത്തി തന്നിട്ടില്ലാന്നിണ്ടെങ്കി നമ്മളേതെങ്കിലൊരു ജോലി തെരഞ്ഞടു ക്കും ചെയ്യും ഏഹ് എനിക്ക് എന്തെങ്കിലൊക്കെ വേണം, അതെ പോയി ബുദ്ധിമുട്ടണ്ടല്ലോ നമ്മളിപ്പൊ കുട്ടികളെ ഒക്കെ സ്കൂളിലാക്കിയാണ്ട് നമുക്കന്നെ ഫോണൊരു ഒരു ഫോൺ ഇണ്ടുന്നുണ്ടെങ്കില് നമുക്ക് ഒരുപാട് വർ- കളിണ്ട് അതെ ഇപ്പൊ ഞമ്മള് നിങ്ങൾക്ക് ഇപ്പൊ ഏഹ് ജോലിയൊന്നും ഇല്ലാ പർഞ്ഞില്ലേ അപ്പൊ ഈ ക്രാഫ്റ്റിംഗ് മേഖല തന്നെ അല്ലേ നല് നല്ലൊരു വരുമാനിണ്ടാക് പറ്റണതാണ് കാരണന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു കല്യാണ ത്തിനൊരു മുട്ടായി കൊടുക്കൽന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ അപ്പൊ അയിന് വേണ്ട ബൊ ക കാര്യങ്ങള് മിഠായോണ്ട് പലേ ബൊക്കകളും കാര്യങ്ങളും അതൊക്കെന്ന് പറഞ്ഞാല് ഞമക്ക് നല്ല ലാഭണ്ടാവും അതെ അയിന് നമുക്ക് നമ്മളൊര് കസ്റ്റമറിനോട് നല്ല പൈസ അയിന് വാങ്ങുന്നു ണ്ട് ഷേ അത് പഠിക്കാന് ന നല്ല എള്
അതെ ഓൺലൈനായ് പഠി
അ അ അതെ ഞാൻ പഠിച്ചിട്ട്ണ്ട് അപ്പൊ നമ്മക്ക് എന്താറിയോ ഇനിയിപ്പോ ഓൺലൈനായ് ട്ട് പറഞ്ഞാ ഒരുമാസ അങ്ങനൊക്കെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചതാ അല്ലെങ്കില് എന്തുണ്ടെന്നറിയോ ഈ യൂട്യൂബിലൊക്കെ നോക്കിയാ കിട്ടുല്ലൊ അപ്പൊ മ്മള് ആദ്യമ്മള് ചെറിയ രീതി തീയില് അവര് ഗ്രൂപ്പ് തൊടങ്ങാ അങ്ങനെ ഇങ്ങനെ ക്രാഫ്റ്റിങ്ങിൻ്റെ ഒരിതി ണ്ടിന്ന് പറഞ്ഞാണ്ട് നമ്മളൊരു ഗ്രൂപ്പ് തൊടങ്ങാ അപ്പൊ ഞാൻ കേട്ടിണ്ടൊരു അപ്പൊ ഞമ്മള് ആ നമ്മള് കുടുംബക്കാരി ല്ലോ നമ്മെ ഫാമിലി ഗ്രൂപ്പിൽ അതൊന്ന് പറയാ ഞാങ്ങനെ തുടണ്ട് അപ്പൊ എ ഫാമിലിയിയില് കല്യാണങ്ങൾ വരുമ്പോണ്ടല്ലോ അപ്പോൊ നഞമ്മക്ക് ഓർഡർ വരും പിന്നെ ആ മെമ്പറ് വേറള്ളോട് പറയും ഇങ്ങനെരി ഇതുണ്ട് ഞാൻ അവിടുന്നും ചെയ്തിരുന്ന അതെ അപ്പം ഞാൻ കേട്ടിട്ട ഈ മൂവായിരം രൂപ കൊടുത്താണ്ട് പഠിക്കുന്ന ഞാൻ കേട്ടിട്ടണ്ട് ഓൺലൈന യിട്ട് അത് അവര് സാധനങ്ങളും കാര്യങ്ങളും ഒക്ക അമ്മക്കും എന്റെ ഷീറ്റും കാര്യൊക്കെ തിന്ന് കുറച്ച് മിഠായി ഒക്കെ അവർ തരും എന്നിട്ട് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക അപ്പ നമ്മൾ ആദ്യ ചെറിയ രീതിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലും പിന്നെ അതിനരു മനസിലായണ്ടല്ലോ നമ്മൾ
ഉം അതെ ഇനി വീട്ടിൽ സൗഖ ഗരിമാണോ മക്കളൊക്കെ ഉണ്ടാവുമ്പോ നടക്കൂല ഇങ്ങനെ
എന്ത് കാര്യവും ഹാർഡ് വർക്ക് ചെയ്യണല്ലോ നമ്മള് ഇപ്പൊ ഇപ്പൊ ഞാന് ഒരു കാര്യം ഞാൻ ചെയ്യയാണ് അപ്പൊ ഞാ അങ്ങനെ ആലോചിക്കാണ് എന്റെ കുട്ടികളെ കൊണ്ട് ഇത് കയ്യോ ഏ ഇതിപ്പോ എനിക്ക് അവർക്ക് ചെയ്ത് കൊ കയ്യോ കുട്ടികൾ തന്നെയിക്കോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിന്ന നമ്മള് കലാകാലവും നമ്മള് കുട്ടികൾക്ക് വേണ്ടി നമ്മളുടെ ജീവിതം മാറ്റി വെക്കൻ ചെയ്യുന്നത് അപ്പൊ നമ്മള് കയ്യും കുട്ടികൾ അവിടെ കടന്ന് കുറച്ചരക്ക അറിഞ്ഞോട്ടെ നമ്മള് നമ്മളെ വർക്ക് നമ്മള് ഇനിപ്പോ കുട്ടികള ഉറങ്ങുന്ന ടൈംമില്ല അതേപോലെ ഇത്രൊക്കെ നമ്മള് ഇരുന്ന് ചെയ്യാന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും അപ്പൊ ഞാ
ഇര് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റും ത്തിയത് ഈ തയ്യല അയ്യൽന്നൊക്കെ ഒരു ഇതാണല്ലോല്ലേ
യല് നമക്ക് ഫാഷൻ ഡിസൈനിങ് ഓൺലൈൻ പഠിക്ക പിന്നെ കൊറേ സ്ഥലത്ത് ഫാഷൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആറു മാസത്തിന് അതെ അതെ ഫാഷൻ ഡിസൈനിങ് ആറ് മാസത്തിന് ഇപ്പം എന്ത ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇപ്പോ എന്തൊരു കല്യാണം എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും കൂടുതലും ആൾക്കാാര് ഇപ്പോ റെഡിമെയഡ് വാങ്ങാതെ അടിക്കാണ് ചെയ്യുന്നത്
തിൽ കൂടെ വരുന്നുണ്ടല്ലോ
അതെ അതിയിലൂടെ വരുന്നുട്ട് ഞാനിപ്പം കുടുംബശ്രീയിൽ ഒരു അംഗല്ല
ആ ആ നല്ലതാണ് പിന്നെ ഞാ ഞാനുംല്ല പക്ഷെ ഇവിടൊക്കെ ആളായത കൊണ്ട് എടുക്കുന്നില്ല ഇവിടൊക്കെ ഉം ഇനി വേറെ തുടങ്ങുമ്പോ കൂടാൻ താല്പര്യംണ്ട് അതില കുറേ ആനുകൂല്യങ്ങളും ഉണ്ട് ഞമ്മുക്കൊരു ലോൺ എടുക്കണെങ്കിലും ഒക്കെ നല്ലൊരു ഇതാണ് സംരംഭമാണ്
തന്നെ ഈ സ്വയം സം രംഭംഒക്കെ തുടങ്ങുന്നവർക്ക് നല്ല ലോണും
അതെ നമ്മള് ഇപ്പോഴും അതി അധിക്കൊന് തുടങ്ങാനൊ ഒരു ശ്രമി
അതെ അതെ എനിക്ക് എപ്പോഴും തോന്നാറ എന്താറിയോ ഇനി ക്കിപ്പൾ നമ്മൾ സ്ത്രീകൾക്ക് ജോലി വാണംന്നാ സ്ത്രീകൾക്കായാലും പുരുഷന്മാർ ആണെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെന്നുണ്ടങ്കിൽ അതിലേ നമുക്ക് ആരുടെ മുന്നിലും തല കുനിക്കേണ്ടി വരില്ലല്ലോ അപ്പൊ നമ്മളിപ്പ എത്ര പറയും നമ്മള ഇപ്പ ഇങ്ങെ പറയല്ലോ പൈസ അല്ല വലുത് സ്നേഹബന്ധമാണ് വലുത് മറ്റേതന്ന് എങ്ങനെ നോ ക്കിയാലും പൈസ ഇ ഇല്ലന്നുണ്ടെങ്കിൽ ഒരു സ്നേഹബന്ധം അവിടെ ഉണ്ടാവില്ല ഒരു സ്നേഹബന്ധം അവിടെ ഉണ്ടാവില്ല ഇനിപ്പോ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് ഇപ്പൊ പ്രായ കായൂരുണ്ടല്ലോ അവരിപ്പോ ജോലി പോകുമ്പോൾ കുറെ ആൾക്കാര് പറയുന്നുണ്ട് നിങ്ങള് ജോലിക്ക് പോകണ്ടാ പക്ഷെ അവര് ഈ പൈസ കൊടുക്കുവോ അത് അപ്പൊ അവർക്ക് അവരുടെ മരുന്നും കാര്യങ്ങൾക്കും അവര് തന്നെ പൈസ ഉണ്ടാക്കുമ്പോ അവർക്കും തന്നെ ഇത്ണ്ടാകും
ദേഷ്യം ഒര് സ ഒര് മൂടോ ഫാണല്ലോ എന്തായാലും അവരെ കയ്യില് കാശു വാ എങ്ങനെ ആയാലൂ എന്ത് കാശില്ലാത്ത നട ക്കൂലല്ലോ
അതെ പൈസല്ലാതെ ഒരു പരിപാടീം നട ഇല്ല പിന്നെ തന്നെ ആഞ്ഞു ഇപ്പ ഞമ്മള് തന്നെ കാര്യം എടുത്തേനെ തന്നെനോക്കിയാൽ തന്നെ ഇപ്പ നമ്മള്ഹസ്ബന്റ് പണിക്ക് പോകുന്നില്ല ഏഹ് ഒരു ഒരു ദിവസം രണ്ടു ദിവസം നമുക്ക് വല്ല കൊഴപ്പണ്ടാവില്ല നമ്മള് സ്നേഹബന്ധം നോക്കാം പക്ഷെ ഒരു മൂന്നാം തി ദിവസമാകുമ്പോഴേക്ക് നമുക്കും ഒരു ടെൻഷൻ തൊടങ്ങും ഇനിയിപ്പോ കുട്ടിക്ക് ഫീസ് കൊടുക്കാനുണ്ട് മ - റ്റ് കൊടുക്കാണ്ട് ഇങ്ങനെ ഇരുന്നാ പറ്റില്ല അപ്പഴ് നമ്മൾ തന്നെ അവരോട് ദേഷ്യപ്പെടാനും നമ്മള് തന്നെ അവർക്ക് ഉപദേശം കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ എന്ന് പറഞ്ഞാ രണ്ടാക്ക് പണി അത് നല്ലതാണ് അവന് നമ്മടെ ആഗ്രഹങ്ങ
അപ്പൊ നമ്മള് ചിന്തിക്കൂലേ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ഈ എടങ്ങാറ് വരൂല്ലാ ല്ലേ ആ
അതുപോലെ ഈ പ്രായ ആയ ആൾക്കാരില്ലേ അവരക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് വല്യ ബുദ്ധിമുട്ടില്ലാ എങ്കിൽ അവര് പണിക്ക് പോട്ടെ കാരണം അവരുടെ ശ ശരീരത്തിന് പല അസുഖങ്ങള് വരും ഇപ്പ നമ്മള് ഈ പണ്ടത്ത ആൾക്കാരൊക്കെ എന്നാല് ജീവിതകാലം മുഴുവനും പണിയെടുക്കുന്നോലായോണ്ട് ആരോഗ്യം നല്ല ഉഷാറാണ്
അതെ അവരൊക്കെ എന്താന്നോ അന്നൊക്കെ വീ വീട്ടിലെ പണികൾ ചെയ്യായിരുന്നു
അതെ അന്നന്ന് പറഞ്ഞാ ആ അന്നന്ന് പറഞ്ഞാല് എന്താ ഒരല് ഒലക്കാ ആട്ടുകല്ല് അപ്പൊ മേലാനങ്ങീള്ള ഒരു പണില്ലേ ഇപ്പൊക്കെ മെഷീനുകളായില്ലേ അപ്പൊ നമ്മള് അതെ അപ്പൊ ഞമ്മള് അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി നമ്മള് ചെയ്യണം അപ്പൊ മാക്സിമം നമ്മള് ഞാനിങ്ങനെ ജോലി ഇല്ലാത്ത മക്കലോടും ജോലി ചെയ്യാൻ വേണ്ടി പറയാറെന്നുള്ളത് ഇനി എനിക്കും അപ്പൊ ഞാൻ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കില് അവർ ജോലിക്ക് പോയിക്കോട്ടെ എന്നാല് ഇനി ഇപ്പോ വീട്ടില് ആടുങ്ങി കുത്തിർക്കുകയാണെന്നുണ്ടെങ്കില് ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് അങ്ങനെ പല അസുഖങ്ങളുംഉണ്ടാകും ഇപ്പ നമ്മള് ഇപ്പം ഭർത്താക്ക മാരി ഇപ്പൊ നമ്മക്കറിയില്ലല്ലോ നമ്മള ക അത്ര കാലം നമ്മള അപ്പം ഇണ്ടാകും എന്നുള്ളത് അപ്പോൾ എന്താ പറയുക നമ്മൾ പിന്നെരു തെരുവെക്കാറുണ്ട് ഒരു ത അതുകൊണ്ട് നമ്മള് എപ്പോഴും ഒരു കൈത്തൊൽ നമ്മളെ കയ്യില് വേണം എന്തന്നെ ആയാലും ഇനിയിപ്പോൊ ഒരു മെഷീൻ അടി ആയാലും അതൊക്കെ എല്ലാ ജോലിിക്കും എത്ര ചെറിയ ജോലിയാണെന്നുണ്ടെിൽ അതിന് അതിന്റേതായ ഒരു മഹത്വുണ്ട് ഏത് ചെറിയ ജോലിക്കും അതിന അതിൻന്റെ അതായരു മഹത്തുണ്ട് അമ്മള ച എന്നാ ശരിട്ടാ എന്നാ ഞാൻ വെക്കണേ
ആ ആ